ആഹ്.
ആഹ് റേയ്ഞ്ച്ണ്ട് ഗുഡ് മോർണിംഗ് ആഹ് പണിയൊക്കെ കഴിഞ് അല്ലെ ഉം ചായൊട്യക്കെ കഴിഞ്ഞു അവിടെ
കഴിഞ്ഞോ ആഹ് കഴിഞ്ഞില്ല മക്കള് മദ്ര ഇത് പറഞ്ഞേച്ചിട്ടള്ളൂ
ആ
എന്തന്ന് സ്പെഷ്യല് ഇല്ല ഇന്ന് മഴൊന്നും. പെയ് തില്ല
ആ സ്പെഷ്യല് ആ ദോശയാണ് ദോശയും കടല കറിയും
ആ അയ് ശരി
ഉം ഇല്ല ഇവിടെ ആ സ്കൂള് പോണ ഒരാള് മൂന്നിലും ഒരാള് ഒന്നിലും
ആ അയ് ശരി പിന്നെ മദ്രസില മദ്രസ് ല് പോവുണ്ടോ?
ആ മദ്രാസില് പോവ്ണ്ട്
ആ ആ ആ ചെറുത തന്നെ ഒരാൾ നാലില് നാല് ഒരാള ഒന്നിലും
ആ ആ
ഉം പിന്നെന്തസ് ഹസ്ബന്റ നാട്ടിലാണോ
ഇല്ല ഹസ്ബന്ഡ് നാട്ടിലില്ല.
ഉം അപ്പൊ ആരും സ്വന്ത സ്വന്തക്കാ? ഉം
രണ്ട് മക്കളും ഞാനന്നെ ഒള്ളൂ അവിടെ
ഇവിടെ ഞാനും രണ്ട് കുട്ടിയേളും പിന്നെ ഉമ്മ ണ്ട്.
ആ ആ ഹസ്ബൻഡ് ഗൾഫാ? ആ
പിന്നെ എന്തൊക്കെ
ഉം വേറെന്താ.
ഇന്ന് മഴൊന്നും ഇല്ലല്ലോ ഇന്നലെ മഴണ്ടേനോ..
ഇന്നലെ ചെറുതായിട്ട്
എ ഇന്നടി ഞങ്ങ രാവിലെ അല്ല മഴണ്ടേല് പിന്നെ വൈകുന്നേരം ഉം
ഇന്നിങ്ങനെ മയ ഇന്താല്ല അങ്ങനെ മൂടിക്കണ്ട്
ഉം മൂടല് ആ ഇും വ ഇന്നും ഇവിടെ നല്ല വെയില് തോന്നുന്നുണ്ട് നല്ല വെളിച്ചണ്ട്
ഉച്ചക്ക് ചോറ് ഫുഡ് കൊണ്ടല്ലോ മക്കള്
ഏ അവിടെ സ്കൂളിലെല്ലാം ഉണ്ടാവും
ആഹ ആഹ
എൽ കെ ജി നിന്ന് അങ്ങനൊക്കെ ഉണ്ട് യു കെ ജിന്നൊക്കെ സ്കൂൾ കൊണ്ടാവലേ ഇനി ഇപ്പൊ സ്കൂളല്ലണ്ട് സാധ സ്കൂളാണ് പോയിന
ആഹ
കൊണ്ടപോല
ആഹ ഇത്ങ്ങന്നെ ഫുഡ് ആ പ്രൈവറ്റ് അല്ല ഗവർമെന്റ് തന്നെയാണ് ഫുഡ് അടന്ന് കിട്ടുവോ
ആഹ ആഹ
ചെൽപ്പെന്തെങ്കിലും ഉം ഉപ്പേരി എന്തെങ്കിലും കൊണ്ടോണം ഉം
ആ അത് പ്രശ്നണ്ടാവൂല ഈ മറ്റേതിന് സ്പെഷലായ്ട്ടൊക്കെ എന്തേ കൊടുത്തയ്ക്ക അതൊന്നും പറ്റൂല്ലോ മന്തി ബിരിയാണി അങ്ങൻതൊ ന്നലെ മീറ്റിങ്ങേന്നെയ് അപ്പം പർഞ്ഞു ആ അ മറ്റേ കുട്ട്യേക്ക് ക്ക് പ്രശ്നാവും നർന് ഉം ഉപ്പേരി അഒക്കെ കൊണ്ടോവ
ഇപ്പേരി സ് കൂളിലെന്നെ കിട്ടും ന്നാലു ഓൽക്ക് കൊണ്ടോണം
ആ ഹ ഹാ അഎന്നെ എന്താ
ഉം ആ പോയ ആ സ്കൂള് പോയ പിന്നെ ഫ്രീയായി
ഉം ഹസ്ബൻ്റ് എവിയാണ് ഗൾഫില്
ജിദ്ദേല
ഉം
ഇപ്പ ഞാന് കം ആഹ് ഒന്ന് രണ്ട് വർഷാവാനായി ലീവിന് വരാനായിണ്
റ്റം കൂടുമ്പളാ വര്ല്
ആഹ് രണ്ട് വർഷം കൂടുമ്പോ രണ്ടു മാസം ലീവ് ഉം വീട് കുടിര് ആഹ് ആഹ് വീട് കൂടിര്ന്ന് പോയ ദാ
കൊറേ ആയോ കൂടിട്ട് രണ്ട് വർഷ ആയിലെപ്പൊ ഉം ഉം ആലെ ഉം ന്ന് മ്മി പ്പിയൊക്കെ തറവാട്ട്ല
ആ ഓലൊക്കെ തറവാട്ട്ല്ല
ഉം
എളേച്ചമ്മാര്ണ്ട പ്പൊ
ആഹ് അരെ കൂടെയിരിക്കുലെ ഉം പ്പൊ ഒറ്റക്കൊക്കെ നിന്ന് ധൈര്യം പേടിയൊ
ആഹ് വടെ അട്ത്തട്ത്ത് വീട്ണ്ട് അപ്പൊ പേടിൽ ആഹ് പേടിക്ക മുറ്റത്തന്നെ വീട്ണ്ട് തറവാടിന്റെ അട് ത്തല്ല കൊർച്ച് പോരണം തറവാട്ടിക്ക് കൊർച്ച് പോവാ
ആഹ്
നമ്മ സ്ഥലടുത്താണ്ട് അങ്ങനെ വിട് ട്ത്ത
പെരി മോളും മോനണോ
മോളും മോനാ വല്ത് മോള് ചെർത് മോ
മോനേ ഏ രണ്ടാളും ഒരു സ്കൂള്ളാ
ആ രണ്ടാളൊരു സ്കൂള്ളാ
ഉം
മദ്രസല് നാല്ലെന്നെ ഓള് മോള് ആ മദ്രസ് നാല്ല് ഉം ഉം ഉം ആ ആ
ഉച്ചേക്കുള്ള ചോറക്കെ തെടങ്ങിയോ പണി
ഇല്ല അവടെ സ്കൂള് പോയാ പിന്നെ ക ഞാമാത്ര ണ്ടാവോളു ചെൽപ്പോല് വന്നിട്ടാ വെക്ക ഉം
കെയ്യോ
കൊ
ഉം പിന്നെ മ ക്ക് രണ്ടാളു പോയ പിന്നെ ഒറ്റക്ക് ആയില്ലല്ലേ.
ഉം പൊറത്തൊന്നും പോവില്ലേ?
ആഹ് പൊറത്ത് പോവലുണ്ട്.
ഉം ഇപ്പ സ്കൂളായോണ്ട് ലീവ് ഇല്ലല്ലോ.
ഇല്ല
ഓർക്കങ്ങനെ വെള്ളിയാഴ്ച ലീവല്ലേ ശേ ഉം ഏ
വെള്ളി ആഹ് അമ്മത്രസിണ്ടാവും. പോവാൻ കഴിയൂല. എന്റെ ഇവിടെ ഉം ഏ വീട് ഇവിടടുത്തന്നെണ്. എൻ്റെ വീട് ഇവിടഅടുത്തന്നെയാണ്.
ഉം ഇങ്ങനെ നടക്കാന്നദൂരോള്ളു അല്ലേ ബസ്സിന്
അല്ല ഓട്ടോ ഓട്ടോ വിളിക്കണെ ഓട്ടോ വിളിക്കണ അടുക്കാണെ നടക്കും ചെയ്യാന അങ്ങനത്ത ഷോർട്ടായിട്ടുള്ള വയ്യേണ്ടാ അപ്പൊ എടുക്ക് നടക്കോ
മ് ഒ ചാടിയതുള്ളൂ.
ഓ
ആഹ്
പിന്നെ എന്തൊക്കെയ. അ നേരത്തെ കെടക്കുവോ രാത്രിക്കെ
ആഹ് ഒരു ഒമ്പതര.
ഉം കുട്ടികക്ക് എണീക്കാനൊക്കെ മടിയാണോ രാവിലെ
അല്ല പെട്ട അല്ല രാവിലെ ആയച്ച നക്ക് വേഗം ഉറങ്ങണോണ്ടേ വെഗണിക്കും. ഉ ഉ എഴുതാനൊക്കെ എഴുതലൊക്കെ കഴിഞ്ഞിട്ടാണ് ഒറങ്ങ.
ആ ആ ങ്ങനെ എഴുതാനും പഠിക്കാനക്കെ മടിയള്ള കൂട്ടത്തിലാ.
ഓ മോന് കളി തന്നെ. പിന്നെ വൈകുന്നേരം ക്കൂളട്ട് വന്നാല് കട കളിക്കാൻ പോയ പിന്നെ മരുവാൻ കൊടുത്ത പോഓർക്ക വരും.
ആഹാ ഈ ആൺകുട്ടികളൊക്കെ അ അങ്ങന തന്നാണ്. ഒരിക്കല മടിള്ളതില ഇവിടെ മോനും അങ്ങന തന്നെ ഭയങ്കര മടിയ ആൺകുട്ടികള് പൊതുവേ അങ്ങനെയാ അല്ല
ആഹ പൊതുവേ അങ്ങനെ ആഹ് കാളി മാത്രേ ഉള്ളൂ
ഉം
പി പെൺകുട്ടികള അവക്ക് പഠിക്ക ആം
ആഹ് ഉണ്ടാവോതന്നെ ഉ ഇപ്പ എഴുതാന ആണെങ്കിൽ അതൊ വേതി വെക്കണ അെങ്കിൽ ഒരു പേടിിയെക്കണ
ആഹ് ആഹ ശരി അത് നമ്മളിങ്ങനെ ഇപ്പ ഇ
ഉം ഉ ന ഉച്ചക്ക എന്താ പക്ഷണംം ചെയ്യുന്നുണ്ടോ
ഉച്ചക്ക് ചിക്കൻണ്ട് ചിക്കൻ കറിക്ക സാധനം അങ്ങനെ വാങ്ങി വെക്കല അങ്ങനെ എന്നും പോവാനോ അല്ലാത്തോൊണ്ട് കാ കാട്ടെ കൊറച്ചൂടി പോണം പച്ചക്കറി അങ്ങനത്തൊക്കെ കിട്ടും ചിക്കന് അങ്ങത്തൊന്നും കിട്ടൂല
ന്താരങ്ങെ പോയി വാങ്ങല
ആ അവിടെ അടുത്തുള്ള കടെൊക്കെ ഞാൻ പോക കനൊക്കെ വേറെരോടയും കൊണ്ടക്കോ
ആഹ ഉം ആ പത്ത് മിനിറ്റാ ടൈം അതിന്റെ
പത്താണ് നിങ്ങ കിട്ട സ്ക് കിട്ടില്ല
ടാസ്ക് കിട്ടിട്ടില്ല എറത് റെഡി ആവണില്ല
എന്ന എന്ന ചെയ ജോയിൻ ചെയ്ത്
മിഞ്ഞാന്നാണ് ടാസ്ക് തന്നത് കൊറെേ നമ്പർ കിട്ടിയില്ലനോ
ആഹ ടാസ്ക് കിട്ടീന്നില്ലേ കിട്ടായിട്ടാണോ കോൾ ചെയ്യാൻ കഴിയട്ടാ മോമിനോട് ഒന്ന് പറഞ്ഞോടെന്നോ പ്രീ ഫ്രഷ തരുന്നില്ല
ആഹ വരുന്നില്ല
ഉം ഒന്ന് രോടൊന്ന് പേഴ്സണല ആയിട്ട് ഒന്ന് ചോദിച്ചോക്കിയാ മതി ഇത്യാം ഗ്രൂപ്പിൽ കാണുമച്ച ശ്രദ്ധിച്ചില്ലന്ന് വരോെ ചോദിക്കാനെ എന്ത അങ്ങനെ പറഞ്ഞര അവർക്ക് ചോദിക്കലുണ്ടന്ന് പറഞ്ഞു അ ചോദിച്ചു നോ കഴന്താ പറഞ്ഞ പന്നെ ക്കണ്ടാ ഗ്രൂപ്പില ശ്രദ്ധിച്ചിന്ന വരും ചിലപ്പോേ കൊറെ അങ്ങനെ വരുന്നതല്ലോ മെസ്സേജ് ആ ഒന്ന് പേഴ്സണല ആയിട്ട് ചോയിച്ചക്കാ മതി പിന്നെ വീട്ടിൽ അവിടെ അടുത്ത ഉമ്മ അപ്പക്കല്ലേ
ആ മ് പ്പല്ല ഒന്നോ രണ്ടോ ചളവും ആങ്ങളെ
മ്
ഞങ്ങള് വലുത ആന ആ കല്യാണം എല്ലാവടും കഴിഞ്ഞാണ്
മ് ആങ്ങളെ മൂത്തത്
ആ അങ്ങെ എഴുത് ആ ആ ആ ഗൾഫിലാണ്
കല്യാണം കഴിഞ്ഞല്ലേ
ആ കല്യാണം കഴിഞ്ഞ അള കുട്ടിണ്ട്
ആ പിന്നന്ത
ഇവിടെ വീട്ടിലാരൊക്കെ അളച്ചന്മാരൊക്കെ ഉണ്ടോ
ആഹ ആഹ ആഹ് ഒരാള രണ്ട ഉള്ളേ മ് മ് ആഹ
വീട് എടുത്തോണ്ടിക്കയാണ് അതൊന്നും ഫുള്ളായിട്ടില്ല
ആഹ എന്താ തറവാട് വീടാ
തറവാടില മ്
ആ ആ വരാന
ഇന്നെ തിരക്കൊന്നുംല്ല ഇല്ല അപ്പൊ പോയിട്ടുള്ളു പോയിട്ട് ആറു മാസ ആയിട്ടുള്ളൂ
ആ ആ തര ക്ക തിരക്കണ്ട സാവധാനം എടുത്താണ്ടല്ലേ ആ ആ
തഴൊന്നും ആരുല്ലാത്തോണ്ടേ പിന്നന്നില്ല ചായ ഒക്കെ കുടിച്ചന്നാ പറഞ്ഞത് കുടിച്ചാലേല്ലേ
അ
ഏ ഓരോ കൂടെ തന്നെ കുടിക്കോ മൂന്ന ഏ ഉ
പിന്നെ വന്നിട്ട് ക
കഴിഞ്ഞോ ആ ടൈം കഴിയാനായിരുന്നു എന്നാ ശരിരിട്ടാ ആഹ
ആഹ എന്നാ ശരി എന്നാ